ഹലോ
ഹലോ ആഹ് കേക്കാൻ പറ്റണ്ടോ ആഹ് കേക്കണ്ട് എന്തൊക്കെയണ്ട് വിശേഷം എന്താ വിശേഷം മഴയും ഒക്കേയായിട്ട് അങ്ങനെ ഇരിക്കണു
ആഹ് ഇന്ന് മഴണ്ടോ
ഇരുണ്ടു മൂടി നിക്കണ്
ആഹ് ന്നാവിടെ ന്ന് വെയില ആഹ്
ഓഹ് ഈ യൂണിഫോം ഒണക്കാനൊക്കെ എന്ന പാടണ് പിള്ളേരുടെ
ഏഹ് ഇവിടെ ഇപ്പ രണ്ടു സായിട്ട് നല്ല വെയില്ല തുണിയാളൊക്കെ ഉണങ്ങി
അതെയോ വെയില് കിട്ടുമ്പ ങ്ങനെ നല്ല വെയില് കിട്ടും അത് മഴയാവുമ്പോ മൂടി അങ്ങനെ നിക്കും ഇന്ന് രാവിലെ തൊട്ട് ഇരുണ്ടു നിക്കുണ് രാവിലെ നല്ല മഴയായിരുന്നു ഒരു മഴ പെയ്തു പോയി
ആഹ്
ആഹ് ആഹ് അവിടെ അവിടെ പിന്നെ വെയിലായിരുന്നല്ലേ
ആഹ് ഇന്ന് വെയിലാണേ ഇന്ന് മഴ പെയ്തിട്ടില്ല
ഇന്ന് പെയ്ത്ട്ടില്ല ഇല്ലല്ലേ
ഊം ഊം മക്കളൊക്കെ സ്കൂള് പോണ മക്കളൊക്കെണ്ടോ
മക്കളുണ്ട് മക്കള് സ്കൂളിൽ പോയി ചെറുതരെണ്ണുണ്ട് അതിങ്ങനെ പോണും ഞെക്കിക്കൊണ്ട് ങ്ങനെ ഇരിക്കുവായിരുന്നു
ആഹ് ഇപ്പത്തെ മക്കക്ക് ഫോൺ കിട്ടിയാ മതില്ലേ
ഫോൺ കിട്ടിയാ മതി ടി വി ഒന്നും വേണ്ട
ആഹ്
നല്ല കളിപ്പാട്ടങ്ങളും അങ്ങനെ ഒന്നും വേണ്ടല്ലോ
ഏഹ് അതോന്നും വേണ്ട ഫോണ്-
ഫോണും അതിനകത്ത് ഷോർട്സ് കാണല്ല തോണ്ടിക്കോണ്ടി ഇന്നോളും എത്ര വയസായി മൂന്ന് വയസ്സ് സ്കൂൾ നേഴ്സറി വിടണംന്ന് പറഞ്ഞ അപ്പൊ ഓർത്തു പിന്നെ ആഹ് നഴ്സറിൽ ഒരു നാലു വയസ്സ് ആവട്ടെന്ന് ഓർത്തു
ആഹ് ഉം അംഗൻവാടിന്നുല്ല അടുത്ത്
അംഗൻവാടി ഉണ്ട് എന്നാലും ഇതിപ്പോൾ പഠിക്കാൻ വിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നേെ അങ്ങോട്ട് പഠനം പഠനം എന്നും പറഞ്ഞ് ഇങ്ങനെ- എന്തോലും അങ്കമ്പാടിയിൽ വിട്ടാലും അക്ഷരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ- ചെറുതായിട്ടൊക്കെ പഠനത്തിന്റെ പൊറകെ പോകുമല്ലോ
ആഹ്
അതുകൊണ്ട് ഓർത്തു ഒരു നാല് വയസ് ആവട്ടെ എന്നിട്ട് വിടാന്ന് ഓർത്തു
ആഹ് ഇപ്പൊ തന്നെ വേണ്ട വെച്ചിട്ട ഇല്ലേ
കഴിയട്ടെ എന്ന് പറഞ്ഞത് കളിച്ചോണ്ട്നടക്കണ പ്രായല്ലേ
ആഹ് ആഹ് അത് ശരിയാണ്
നട ന്നോളൂ ങ്ങനെ പൊറകെ നടന്നോളുംയിങ്ങനെ
അവിടെയൊ
ഇവടെ എനിക്ക് മൂന്നാളുണ്ട് ഒരാള്- പത്തിലാണ് ഒരാള് ഏഴിലാണ് ഒരാള് യു കെ ജി
ആഹ് ആഹ് പത്ത് എങ്ങനെ- സി ബി എസ് സി ആണോ അതെയൊ-
അല്ലാ ഗവൺമെന്റ് സ്കൂളാ.
അതെയൊ.
ഉം
ആഹ് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്..
കൊഴപ്പല്ല വല്ല്യ ഉഷാറൊന്നുല്ല. മ്മ് പഠിക്കും നല്ലോണം പഠിക്കും പക്ഷെ തലേ കേറൂല
ആഹ് ചെല പിള്ളേര് എൻ്റെ എന്റെ ഇവിടെയും. അങ്ങനെന്നെ വായിക്കും കൊറേ ഇരുന്ന് വായിക്കും
ഉം
പരീക്ഷയൊക്കെയായി കഴിയുമ്പോളത്തേക്ക്‌ അവർക്കൊരു വെപ്രാളവാ
അതെന്നെ അതുതന്നെയാ ഇവിടെ
ആ അപ്പൊ എനിക്ക് ടെൻഷനാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയും എന്റെ കയ്യയും കാലൊക്കെ എന്തോ തണുത്ത് പോണോലൊക്കെ എനിക്ക് തോന്നും എന്നും പറഞ്ഞ അങ്ങനെ നീ പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നെന്തോരും പറഞ്ഞാലും അങ്ങനെ പിന്നെ എനിക്ക് മാക്സ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ സമയം കിട്ടൂല
ആ അവടേം അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോയ്ക്കണ്ട് പറഞ് ഇരുന്ന് പഠി- ക്കും ഇങ്ങണ്ട് അവടെ ചെന്നിട്ട് ആൻസർ കിട്ടിട്ടുണ്ടാവൂല എന്നിട്ട് തല്ല് കിട്ടിയാറിയും..
ആഹ ആഹ് ഇപ്പൊ ഹിന്ദി ഉണ്ടല്ലോ സി ബി എസ് സില് ഹിന്ദി ഇല്ലായിര്ന്ന് നേരത്തെ ആഹ ഈ പിള്ളേർക്ക് ഹിന്ദി ഇല്ലായിരുന്നു ഇപ്പൊ ഹിന്ദി ഉണ്ടെന്നാ പറഞ്ഞെ ഇപ്രാശ്യം എന്നിട്ട് പിന്നെ കേസിൽ കെടക്കുവന്നാ പറഞ്ഞെ ഹിന്ദി വേണോ. വേണ്ടോന്നുള്ള ആ ഒര് ഇത്
ആഹ് മ് -
ചെ ആഹ് അങ്ങനെ അകൊണ്ട്. ഹിന്ദി ഹിന്ദി വല്ല കൊഴപ്പല്ല ഇവന് ഏറ്റവും എളുപ്പം ഹിന്ദിയാ.
ഹേ ഹിന്ദി കിൻ.
ഹിന്ദി ഇവൾക്ക് ഭയങ്കര ടഫാ അതെയൊ. ആഹ്ആഹ് ഇതിന് മാത്സാണ് പാട്. ട്യൂഷന് വിടുന്നുണ്ടാ.
ആഹ് ട്യൂഷനും ഒണ്ട്.
ആഹ് ആഹ് - ട്യൂഷനും എല്ലാ-
രാവിലെ ഏഴരക്കെറങ്ങുംവീട്ട്ന്ന്.
ഏഴരക്കോ.
മ്മ്ഹ്.
ആഹ് രാവിലാല്ലേ ട്യൂഷൻ.
ആഹ് അതെ ട്യൂഷന് എട്ട് മണി മൊതല് ഒമ്പത് മണി വരെ ട്യൂഷള്ള്
ആഹ് ഒമ്പണിഴിഞ്ഞില് വീട്ടി പോയിട്ടണോ.. പിന്നെ സ്കൂളിൽ പോണെ അതോ നേരെ പോവോ.
പിന്നെ സ്കൂളിമോർണിംഗ് ക്ലാസ്സുണ്ട് ഒമ്പത് മണിക്ക്.
ആഹ് ആഹ് ആഹ് പത്തിലങ്ങനെ ഒണ്ടല്ലോ.
ആഹ്.
നൈറ്റ് വര നൈറ്റ് ക്ലാസ് അങ്ങനെ വല്ലോ ഒണ്ടോ.
അത് ആയി ട്ടില്ല ഇണ്ടാവ്വുംഉണ്ടാവും പത്താം ക്ലാസ്സൽണ്ട് നൈറ്റ് ക്ലാസ്സ് പക്ഷെ- ഇപ്പൊ ഇത് തൊടങ്ങിട്ടൊള്ളല്ലോ
ആഹ് ആഹ് - എന്റെയൊക്കെ ചെറുപ്പത്തില് അങ്ങനെ ഉണ്ടായിരുന്നു അതാ ഞാനോർക്കണത്
ആഹ് ആ ഉണ്ടായിരുന്നു ഈവനിങ് ക്ലാസ്സുംനയ്റ്റ് ക്ലാസ്സൊക്കെണ്ടായി
വൈകുന്നേരം എന്നിട്ട് അടുത്ത കടേ കടേന്ന് സാമ്പാറും പൊറോട്ടയും അതായിരുന്നു പിന്നെ ചായെം അങ്ങനെയ ആ ഒരിതാണ് കൂടുതൽ ഓർമ്മ വരണ സാമ്പാറും പൊറോട്ടയും പഠിത്തത്തെ- പഠിത്തൊക്കെ അതായിരുന്നു
ആഹ്
ഉം അങ്ങനെ ഇല്ലേ ഇപ്പൊ വർക്ക് ചെയ്യണൊന്നുല്ല വീട്ടില് തന്നെ
ആഹ്
പിന്നെ പഠിക്കുന്നൊണ്ട് സൈക്കോളജി പഠിക്കുന്നൊണ്ട് പിന്നെ പിന്നെ ചെറിയ എഴുത്-
അതെ എത്രായി തൊടങ്ങിയിട്ട് ക്ലാസ്സ്
ആറ് മാസം
ഓൺലൈനായിട്ടാണോ
ആഹ് ഓൺലൈനായിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഓരോ എഴുത്തൊക്കെ ഒണ്ട് കഥയും കവിതയും അങ്ങനെയൊക്കെ എഴുതും
എഴുതണാളാണോ?
ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉം കവിതക്കെ എഴുതല്ണ്ട് എഴുതും മാസിക ചെലെ മാസികളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കൊടുത്തിട്ടൊന്നുല്ല വന്നിട്ടുണ്ട് പിന്നെ പുസ്തകം പുസ്തകമാക്കിയിട്ടില്ല എന്റേതായ പുസ്തകമല്ല എന്നാലും ഇങ്ങനെ കുറച്ച് പേര് കൂടി അങ്ങനെ എഴുതിയ പുസ്തകം
ആഹ്
കവിതെ പുസ്തകൊണ്ട്
ആഹ് ആഹ്
ഉം
അപ്പൊ കയിവുള്ള ആളാണ്
കാഴിവ് അങ്ങനെയൊന്നുല്ലാ പിന്നെ
അതൊരു കഴിവെന്നെയല്ലേ സ്വന്തായിറ്റ് ഒരു കഥ ഒരു കവിതൊക്കെ എഴുതാ പറ്റാ പറയ്
ആഹ് ആഹ് പിന്നെ ഒരു അവാർഡ് കിട്ടി
ഏഹ്
ആഹ് ആഹ്
അത് എന്തിന്റെ
ഇതിന്റെന്നെ ഒരു കവിത എഴുതി വിട്ടേൻ്റെ പത്രത്തി കണ്ട് എഴുതി വിട്ടതാ
ആഹ് ആഹ് ആഹ്
ഉം അപ്പം ഏഹ് അങ്ങനെ അവാർഡ്കിട്ടണ്ട് പക്ഷെ ഇവിടെ വെല്യ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അങ്ങനെ എഴുത്തിന്റെ ഒരിതാ
ഏഹ്
എഴുതാന് ഏഹ് കൊഴപ്പൊല്ല അങ്ങനെ എ ഇങ്ങനെ അയക്കണതും അങ്ങനെ പോയി മേടിക്ക സമ്മാനം കിട്ടണത് അങ്ങനെയൊന്നും വെല്യ ഹസ്ബൻ്റിന് വെല്യ ഇതില്ല
ഏഹ്
കറക്റ്റ് ഇവിടെ ഹസ്ബൻഡിൻ്റെ ആഹ് അച്ഛനും എഴുതൊക്കെ ചെയ്യുന്നതാ
ആഹ് ആഹ്
അപ്പൊ ആ ഒരു വന്ന് കിട്ടിയപ്പഴത്തേക്ക്, ഇവിടെ ഹസ്ബൻ്റിന്റെ അച്ഛനും എഴുതും, ഇവിടെ ഒരുപാട് പുസ്തകങ്ങളും അങ്ങനെയൊരു വായിക്കണ ആളാ അത് അപ്പൊ കറക്റ്റ് നമ്മുക്ക് പറ്റിയൊരു ഇതാ വന്ന് കിട്ടിയതും അങ്ങനെ ഞങ്ങളെ ലവ് മാര്യേജ് ആയിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ എഴുത അച്ഛൻ അങ്ങനെ എഴുതണ ആളാന്നൊന്നും, എനിക്ക് അറിയത്തില്ലായിരുന്നു.
ആഹ്
ഇവിടെ വന്ന് കഴിഞ്ഞപ്പഴാണ് മനസ്സിലാവണെ എഴുത്തുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ അപ്പൊ പിന്നെ എൻ്റെ ഒരു ഇങ്ങനെ പത്രത്തി കണ്ട് കഴിഞ്ഞപ്പഴത്തേക്ക് എന്നോടും പറഞ്ഞു അത്തച്ച് ആഹ് ആഹ് അത് അത്തച്ചിയും എഴുതി അയച്ചു. അല്ല അത്തച്ചി അയച്ചില്ല അത്തച്ച് പ്രായം ഒണ്ടായിരുന്നു. ഉം മുപ്പത്തഞ്ച് വയസ്സി താഴെയൊള്ള അങ്ങനെ ഒണ്ടായിരുന്നു.
ഉം
അപ്പൊ അയച്ചു കഴിഞ്ഞപ്പ പിന്നെ അന്നിട്ട് പിന്നെ അത്തച്ചീടെ കവിത ആഹ് മകളുടെ മകളെ കൊണ്ട് അയപ്പിച്ചു.
ഉം ഉം
ഉം അങ്ങനെ അയച്ച് അപ്പം എന്തായാലും കൊറേ എനിക്ക് കിട്ടി എന്തായാലും
ഉം
ഏഹ് ഹ് അങ്ങനൊരിത് ആഹ് പിന്നെ അന്നിട്ട് അയ്ന്റെ പാ പ്രശസ്തി പത്രം ട്രോഫിയക്കെണ്ടായ്രുന്നു അതൊന്നും മേടിക്ക ക്കാനെന്നെ വിട്ടില്ല
ഉം ഏഹ്
ആഹ് ഹേ ക്യാഷവാർഡവരയച്ചന്നു കാഷവര് അയച്ച് തന്നു ആഹ് ട്രോഫീ അപ്പൊ അവര് ഇങ്ങനെ പ്രോഗ്രാമായിട്ട് വെച്ച്ട്ട് ട്രോഫിയങ്ങനെ വന്ന് സ്റ്റേജ് വന്ന് മേടിക്കണമെന്നുള്ള രീതി ക്ക് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നാ അങ്ങനെ പോകണ്ട അങ്ങനെ പറഞ്ഞു അപ്പ പോവാൻ സമ്മതിച്ചിട്ട്ണ്ടാവില്ല സമ്മതിച്ചില്ല അപ്പൊ അത്തച്ചി പറഞ്ഞു വിടടാ ഏഹ് ഞാ അല്ലെങ്കി ഞാൻ പോയി മേടിക്കാന്നൊക്കെ പറഞ്ഞു അപ്പ അത്തച്ചി പോയാ അങ്ങനെ കിട്ടൂല ഞാൻ പോണംന്ന് അവര്ങ്ങനെ പറഞ്ഞ്
ആഹ് അത് ആ കിട്ടിയാളന്നെ പോകേണ്ടിവെരും
ആഹ് അങ്ങനെ പോണം ആഹ് അപ്പൊ അവര് പറഞ്ഞു അവരന്നിട്ട് ട്രോഫിം ട്രോഫീ അയച്ചും തന്നില്ലാനിക്ക് ക്യാഷ് അയച്ച് ക്യാഷ്ങ്ങനെ ത്തച്ചിങ്ങനെ വേറെ ആരാണ്ടോടൊ റെക്കമെന്റ് ചെയ്ത് അങ്ങനെ ക്യാഷയച്ച് തന്നു അങ്ങനെ ഭയങ്കര സങ്കടാപ്പാ അങ്ങനെയെക്കെ എന്റെ ചാ വീട്ടിലാര്ന്ന സമയത്ത് ഞാൻ അങ്ങനെയക്കെ എഴുതുവാരുന്നു അന്നേരം അവിടേന്ന് പറഞ്ഞാ അവിടേം വെച്ചും എനിക്കൊരു പ്രൈസ് കിട്ടിട്ടുണ്ട് അന്നന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആഹ് ആഹ് ആഹ് ദൂരെ പോയി മേടിക്കണായ്രുന്നു തൃശ്ശൂർന്ന് തൃശ്ശൂര് പോയി മേടിക്കണാരുന്നു അപ്പൊ അവിടെ അച്ഛനങ്ങനെ അന്നത്തെ കാലഘട്ടംന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പോയി മേടിക്കാനും ഒക്കെ ഒരു ഇതായ്രുന്നു അച്ഛനങ്ങനെ കൊണ്ടുപോകാനൊള്ളെ ഇതൊന്നു ഇല്ലാരുന്നു അങ്ങനേഅതുകൊണ്ട് അങ്ങനേം പോക്ക് നടന്നില്ല
ഉം അതൊരൂ സന്തോഷാണല്ലേ നമ്മക്ക്ങ്ങനൊര്ത് അവാർഡൊക്കെ കിട്ടുകാ പോയി വേടിക്കാന്നൊക്കെ പറയുമ്പോ
ആഹ് അതെ അതെ അതെ അപ്പൊന്ന് പറഞ്ഞാ അന്നേരം ആഹ് ഒരു ഞാൻ പഠിക്ക്‌ന്ന സമയത്താര്ന്നു അപ്പൊ പഠിക്കുന്ന കുട്ടിയാന്നൊള്ള സർട്ടിഫിക്കറ്റ് സ്കൂളീന്നും വേണാര്ന്നു അപ്പൊ അത് കഴിയുമ്പോഴാത്തേകനും കേന്ദ്ര സർക്കാരിന്റെ കീഴിലിങ്ങനെ പഠിക്കാനുള്ളേ അതൊക്കെ കിട്ടുവാരുന്നു ഉം ഉം അപ്പൊന്തായാലും പോയി മേടിക്കാ അന്ന് വീട്ടിലങ്ങനെ കറക്റ്റ് പൈസയും ഇല്ലാരുന്നു ഇത്ര അവിടം വരെ പോകാൻ പിന്നെ ബസിന് പോയി തിരിച്ചു വരുവാന്നൊക്കെ പറയുമ്പോഴ്ത്തേക്കും
ഉം ഉം
ഒരു ഇതില്ലായിര്ന്നു പിന്നെ അതൊന്നും ഞാനങ്ങനെ സങ്കടം അവരെടെടുത്ത് കാണിച്ച്ല്ലാ നമുക്ക് ഒത്തിരി സങ്കടം ഒണ്ടെങ്കിലും അവർ ക്ക്യ്ന്റെപ്രം സങ്കടം ഒണ്ടാവല്ലോ മേടിക്കാൻ പോവാൻ പറ്റാത്തേന്റെ ആഹ് ഒരിത് ഞാൻ പറഞ്ഞ് സാരവില്ല ആന്നൊക്കെ പറഞ്ഞങ്ങനെ ഞാൻ തന്നെ അങ്ങനെയാക്കി വിട്ടു ഉം
ഉം
അവരും ആഹ് അങ്ങനെയൊക്കെ ഇരിക്കണം ഹും ആഹ് ന്നാ ശെരിയെന്നാ ആഹ് ശെരി എന്നാ ആയിക്കോട്ടെ